ഹലോ
ആഹ എന്താന്ന് ആഹ കേൾക്കുന്നുണ്ട്
ആഹ എന്തൊക്കെയാണ് വിശേഷം
നല്ല വിശേഷം തന്നെ പണിയെല്ലാം പണി ഒര്പണിയോട്ത്ത്ങ്ങനെ ഇരിക്കുന്നു ആ പണിയെല്ല കഴിഞ്ഞിനി കറി വെക്കണം
ആ
ഇപ്പഴാ വന്നത് അപ്പൊ രാവിലെ നമ്മള് ഓർഡർ കൊടുത്തതാന്ന് മീന് അപ്പൊ മീൻ ഇപ്പത്തീറ്റെള്ളൂ മീനും വാങ്ങി കൊണ്ടേ ച്ചോ ന്നെ വിളിക്കേ ഴുന്നേ
ഇങ്ങളെ ങ്ങനെ വീട്ടിലോ ഫ്ലാറ്റിലോ
അല്ല വീട്ടിൽ തന്നെന്ന്
വീട്ടില്ലാ ആ അപ്പൊ അതില് അതിലൂടെന്നും വരൂല വണ്ടിയില് മീനുകളൊന്നും
നമുക്ക് ഇഷ്ടമുള്ള മീൻ ആദ്യമേ വേണെങ്കിൽ അവരെ ഉ ന സ്റ്റാറ്റാ റ്റസില് കണ്ടാല് നമ്മള് ഓർഡർ കൊടുക്കും
അതെ അതെ
പ്പത്തുമ്പൊക്ക മീനല്ലാം കഴഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടപെടാത്ത മീനെല്ലായിരിക്കും ഉണ്ടാവ അപ്പൊ നമ്മള് മുൻകൂട്ടി തന്നെ അത് ഓർഡർ കൊടുത്താൽ അവര് എടുത്ത് വെക്കും
അതെല്ലേ
ത്ത് വച്ചിട്ടാ പ്പോപിന്നെ നമക്ക് പൈസ കൊടുത്ത് വാങ്ങുല്ലോ വേണ്ടൂ ആ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഓന് മീൻ മീൻ വിക്കുന്ന ആളെന്നെ പറഞ്ഞ്തന്ന എന്റെ സ്റ്റാറ്റസ് നോക്കീട്ട് ഇങ്ങക്ക് വേണ്ടുന്ന മീൻ വേഗം ബുക്ക് ചെയ്യണേന്ന് പറിം
ഏ അപ്പൊ അങ്ങനെ തലേന്നാണോ അതോ
അല്ല രാവില രാവിലെ ആ ഒരു ഏഴ മണില്ലാം ആകുമ്പോം സ്റ്റാറ്റസ് ഇടും വരുന്നത് പതിനൊന്നരക്കാണ്
ആണോ
അതെ എല്ലട്ക്കും പോയി കൊറെേ റൗണ്ട് എല്ലാം അടിച്ചിട്ടന്ന് നമ്മള്ടുക്കുവ മീൻ
അതലെ ങ്ങനെ ആഹ ഭഷണക്കാരം
ഉം മ കുട്ട്യളെല്ലുണ്ടാ എല്ലാരും സ്കൂളി പോയ്ട്ട്ണ്ടാകും ലെ അതെ എത്ര കുട്ടികൾ ഉണ്ട്?
രണ്ടാള്
ആ മൂന്നാള്ണ്ട് മൂന്നാള് സ്കൂളിൽ പോയി! ആഹ് രണ്ടാള് എൽ കെ ജി ഒന്നാം ക്ലാസി പഠിക്കുന്ന് ഒരാള് യു കെ ജി പഠിക്കുന്ന്
ഉം
പിന്നെ വർക്കെയുന്നുണ്ടോ?
ഇല്ല ഒന്നു ചെയുന്നില്ല
ഉം
വീട്ടിലെന്നെണ്
ആഹ ആഹ
അവിടെങ്ങനെ മഴണ്ടോ?
മഴ ഇന്നലെന്നല്ല നിർത്താത മഴയെനി ഇന്നല
അതെല്ലേ
ഇന്ന് കൊർചൊരു തെളിവ് കാണുന്നുണ്ട് വെയില് രാവിലെ നല്ല മഴയയ്ന് ഇപ്പം കൊർച്ച് വെയില് കാണുന്നുണ്ട്
ന്നെയായിരുന്നു ഇപ്പൊ കൊറച് തെളിവുണ്ട്ട്ടോ ന്നലും എപ്പളും പ്രതീക്ഷിക്ക ഹ ഹ
അതന്നെ മുറ്റത്ത് തുണിയാലോട്ടിട്ട് ഞനിങ്ങ നെ നോകി
ആഹ ഞാനുഅതന്നെ ഹെ ഹെ ഒരു വെയില് കണ്ടപ്പോ തുണികളൊക്കെ
തൊടില് പുർത്തിട്ടത് കുട്ട്യളെ യൂണിഫോം ആന്ന് പ്പോ ങ്ങനെ അവർക്കല്ലേ വേഗം വേണ്ടത് നമ്മൾ തന്നെ പിന്നെ പ്രശ്നല്ല അവർക്ക് പിന്നെ ഈ രണ്ട് ജോഡി ആവുമ്പോ ഉണങ്ങി കിട്ടണ്ടേ അതോണ്ടാ അത് വേഗട്ത്തിട് അവര് കൊടുത്തിട്ട് പിന്നെ നമ്മളത് കൊടുത്തിട്ട് അപ്പൊ നോക്കിക്കന്നെ അതെ അവർക്ക് ഇപ്പം വേണ്ടേ
ആഹ അതാ
പിന്നെ കുട്ട്യാളെല്ലാം യത്രല പഠിക്കുന്നത് ഇല്ല ഇല്ല കുളിന്നും കഴിഞ്ല്ല കുളി യല്ലാം കൊറച്ച് വൈക്കുന്നേരാവും
ആഹ
ഭക്ഷണന്താക്കി ഉച്ച കേക്ക്
ആഹ വല്ല്യ മോന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാ വരും വീട്ട്ക്ക്
അതെയോ സ്ക്കൂൾ എത്രല്ല പഠിക്കുന്നേ അതെ യ അ എട്ടാം ക്ലാസ്സില് സ്കൂളില് ചോറു ണ്ടാവില്ലേ
ആ് ഉണ്ടാവും അവൻ ഇവിടെ അടു തന്നെയാ വീട് നടക്കാള്ള ദൂരേള്ളൂ അഞ്ചു മിനിറ്റേ ള്ളൂ വീട്ട്ക്ക് ആ വീട് സ്കൂളും തമ്മിൽ ള്ള ആ വത്യാസായി
ആ ആ് അതോണ്ട് ന്ന് വരാലോ വീട്ടിലേക്ക് വീട്ടിലാവുമ്പോ നല്ല പ്പൊര്ച്ച് ചിലോം ഉണ്ടാവൂല്ല
ഹ് ഹ് ഹ് അങ്ങനെവും ഓ വര്ന്നോണ്ട് ന്തെങ്കിലൊക്കെ ണ്ടാക്കണേ ഹ് ഹ്
ഹ് ഊസ്കോളാവുമ്പോ പച്ചക്കറിയെല്ലോം ണ്ടാവും
ആഹ അല്ല ബിരിയാണി മന്തി അങ്ങനെ ക്കാവുമ്പോ അവിട്ന്ന് കഴിക്കും
ഹ് സ്കൂൾ അതല്ലോ ണ്ടാവോ
ഓ
അതയ ഇംഗ്ലീഷ് മീഡിയാ
രണ്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് മലയാള മീഡിയം ഉണ്ട്
അ പ്രൈവറ്റ് ആരിക്കുംല്ലേ
മേനേജ്മെന്റാ
അതെയോ
അതെ ഗവണ്മെന്റും ഇതും മെക്സഡ് ആയിട്ടിള്ളെ നമ്മള് ടീച്ചേഴ്സിനൊക്കെ ശമ്പളം കൊടുക്ക ഗവൺമെന്റ് ആയിരിക്കും
അതെ ആ ആ ആ മഴക്കാർ ഇങ്ങനെ പൊന്ത്ന്നുണ്ട്
അന്നെ ആ ഇണ്ടേ അതന്നെ ഇവിടെ നോക്കി നിക്കാ
ഞാനും ഞാൻ നോക്കിക്ക മുറ്റത്ത് പെയ്യോ പെയ്യോന്ന് വിചാരിച്ചിട്ട്
അല്ല ഉച്ചക്ക് ഫിഷ് മീൻ കറി
അതെയാ എന്ത്‌ മീൻ
അയില
അയിലാനമ്മക്ക് മത്തിയാ കിട്ടിയത്
അതെല്ലേ
ഉം ആ മറ്റേ അയിന്റെ ഉള്ളില് എണർ ഇതെല്ലാംല്ലുള്ള മുട്ടയെല്ലാംള്ള മത്തിയല്ലേ
ആഅതന്നെ
നല്ല ടേസ്റ്റ്ണ്ട്
ആഹ് ആ മിനിഞ്ഞാന്ന് ഇവിടെ മത്തിയായിരുന്നു
ഉം ക്ക് മിന്നാന്ന് ന്ന നത്തലേന്ന് തോലി ഉം റാമിന്തറിയാ ഓരോ രാ ഇക്കൊന്നും ആ മീനൊന്നും അറീല്ല നമ്മുടെടെല്ലാം നത്തോലിന്ന് പറയാ ഓരോന്നിലും പ
ആ ഓ അങ്ങനെ ഓരോ ആ ശെരിയണ നിങ്ങള് പറയണെ ഇപ്പൊ മത്തിന്ന് പറെണെ ചാളന്ന് പറയന്നപോലെ
അതെയ ഉണ്ട്ണ്ട് നമ്മൾ ഇവിടെ ചാളാന്ന് ഇങ്ങനെ പറയും യും പക്ഷെങ്കില് അയിന്റെ മത്തിന്റെ വേറെയൊരു സൈസ് ഒണ്ട് അതാ നമ്മള് ചാളാന്ന് പറയാ മത്തിയേന്നേ മൂന്ന് വിധല്ലേ ചാളമത്തി
അതൊന്നും അറിയില്ല ഞങ്ങള് ഇവിടെ മത്തീന്ന് പറയും
ആഹ അമ്മള് ഇയിനെ നെയ്മത്തി എന്നാ പറയ ആഹ് നെയ്യല്ല ഉള്ള മതി പണ്ടല്ല മീനെല്ലാംണ്ട് മമ്മളെ മീനെല്ലാം പോരിക്കും ഇപ്പൊ നെയ്യല്ലും ഉണ്ട് പക്ഷെ പണ്ടത്തെ ആൾക്കാരില് മീൻ പൊരിക്കുമ്പോ നെയ്യൊന്നും ഒഴിക്കണ്ടാപോലും ഈ മീൻ മത്തിക്ക് അയിന്റെത്തു തന്നെ നെയ്യ് ഓർന്നിറങ്ങീയിട്ട് അത് പൊരിഞ്ഞ് വരുന്നാ പറയുന്നത് പ്പളത്തെ മത്തിയൊന്നും അങ്ങനൊന്നല്ല വെളിച്ചെണ്ണ വേണം എന്താ എന്റെ അച്ഛനല്ലാം പറയും നമുക്ക് അപ്പൊ നമ്മുടെ എല്ലാം കാലത്ത് പിന്നെ അങ്ങനെ മത്തിയക്കൊ നെയ്യന്നും നമ്മൾ ഒഴിക്കലൊന്നുല്ല ഇല്ലാന്ന പറഞ്ഞത്
ആ പക്ഷെ അന്നത്തെ ഫുഡൊക്കെ വേറെ ടേസ്റ്റ് ആയിരുന്നല്ലോ
അതെ അതെ അന്നത്തെ ഫുഡ് നല്ല ഫുഡ് ഇപ്പോഴത്തെത് കെമിക്കലും അല്ലേ
അതെ തന്നെ ഇപ്പത്തെ ആർക്കാണ് നമ്മള് വീട്ടിൽ ഇണ്ടാക്കണ ഫുഡ് കൊണ്ട് ആർക്കും താല്പര്യ
താല്പര്യം ഇല്ല അതെന്നേ അതെ പക്ഷെ എന്റെ ഇടെ ഹസ്ബൻറിന് ഭയങ്കര താല്പര്യമാണ് പൊറത്തനൊരു ഫുഡ് അവർ വാങ്ങി തരൂല അമക്ക് പൊറത് പോയാല് വെള്ളം വരെ എന്നോട് പറയും കുപ്പിലു എടുത്തിട്ട് ബാഗിൽ ഇത് വച്ചേ ഞബാങ്ങിതരൂല്ലാന്ന് പറയും ആ അങ്ങൻതന്നെ ഒരുചായ വരെരമ്മക്ക് ഗതിഗട്ട് ഷീണായിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ വാങ്ങി തരു അത്രപോലുംചോറല്ലാം വീട്ടിൽ വന്ന് ഗതി കെട്ടങ്കിലേ അത് വാങ്ങിതരു ഓടി പോയിനത് അമ്മേ ഇീട്ത്തമ്മ ഭർത്താവിന്റെ അമ്മ എപ്പം പറയും ഓൻ്റപ്പരം പോയാൽ ആല് ചത്തിട്ടേങ്ങട്ടേക്ക് വരോന്ന് അ അത്രക്ക് അമ്മ വരെ വാങ്ങിക്കൊടുക്കൂല ആർക്കുംവാങ്ങിക്കൊട്ല്ല ഓഡൽ ഭക്ഷണങ്ങനെ തിന്നണ്ടാന്നാ പറയാ
അതേല്ലേ അതായിരിക്കും ആവ്ടെ പിന്നെ വല്ലപ്പോയും കം ടൗൺന് ഡൈലി ഒന്നുല്ല ല്ലപോയുംങ്ങനെ ആരെങ്കിലും വിരുന്നാലൊക്കെ വരുല്ലോ അപ്പങ്ങനെ ഇവ്ടുന്ന് നാ ആരൊക്കെ വരുമ്പോ ഓലൊക്കെ കൂടെ ഒരുമിച്ച്ങ്ങനെ പോകും
പോവല്ലേ ആ ആ നമ്മളുങ്ങനെ പോക്കെല്ലാംണ്ട് ഞാാന് ഞാന് ഇവ ഞാനോങ്ങോണ്ട് ഇവർടെ പോവാൻ നിക്കൂല ഹ് ഹ് നമ്മള് ഒറ്റക്കൊകും ഞാഒറ്റ പോയിട്ട് ടൗണിലല്ലാം പോയാല് മ്മളെസാനംവാങ്ങുമ്പോയേ ഞാടെ പ്പോയിചായല്ലാം കുട്ച്ചിട്ടേ വരു ഇവരെ ന്താറയാ ആ നീ ചായലെ കുടിക്കാണ്ടല്ലേ ഒറകോഴിച്ചെനെ ഞാൻ പറഞ്ഞ അല്ല നിങ്ങളെ പോലെ ഞാൻ പറഞ്ഞ ഇയോ ഓവറാകറ്
അതാണേ
ഉം വെജ്ജങ്കില് എപ്പങ്കിലല്ലാം നമ്മക്ക് കുടിക്കെണ്ടേ എപ്പോ നമ്മള് അത് സ്ഥി രായ്റ്റ് കഴിക്കുമ്പോലല്ലേ നമ്മുക്ക് എന്തെങ്കി രോഗങ്ങള് വരൂ സ്ഥിരായിട്ടൊന്നും അതെ അപ്പൊ സ്ഥിരായിട്ട് ക കഴിക്കുന്നവർക്കെ അങ്ങൻത്തെല്ലാം രോഗങ്ങള് കാണിക്കൂ എ ടക്ക് കഴിക്കാ
ആണ് അല്ല ഡൈലി കഴിക്കരുതിട്ടോ അമ്മക്ക് പൂതി അങ്ങനാ
മ് പൊറാട്ടാന്ന് പറഞ്ഞ സാനവ്ടെ വാങ്ങലില്ല എല്ലാർക്കിഷ്ട ക്ഷെ എപ്പങ്കിലും വാങ്ങുമ്മൻ ഒര് ഏപ്പങ്കിലും ഞാൻ വായിറ്റ് വാങ്ങും പീടെ പോയിട്ടമ്പ് ആടെഅല്ല ആ പൊറോട്ടന്ന രിക്ക് ഞാപറഞ്ഞ് എപ്പങ്കിലെല്ലേ തിന്ന ട്ടില്ലെങ്കില് പിന്നെ
ആ എല്ലാ ആന്നെ എല്ലാഫുഡിന്റെ ടേസ്റ്ററിയണ്ടേ
അതോണ്ട് എന്നിട്ട് അത് വാ പറയിം ആ നിന്ക്കീ പൊറോട്ടയല്ലേ പോയ കണ്ണുപിടിക്കുന്നാ പറയ മഴ പൊടിഞ്ഞ്
ആ ഇവടെ ന്ന് മൂടിക്കൊണ്ടിരിക്ക്ണോ
ചെറിയാൾ എത്രീലാ പഠിക്കുന്ന് ഒന്നാം ക്ലാസ്ല്ല് ലെ ആഹ് കുറേ കഴിഞ്ഞിട്ടതന്നും ഇണ്ടാവാ
ഓനെ ഇവിടുത്തെ ഫുഡത് ഫുഡിന്റെയ്ല് ഇഷ്ടമാവിടുത്തതാ
അതെയാ
ഐന് പച്ചക്കറിയൊക്കെ നമ്മള് ഇവ്ടുന്ന്ണ്ടാക്കി കൊടുക്കാണെങ്കിൽ നൊ പറയും എയ് അവിടുത്തെ ന്റെ ചേച്ചിണ്ടാക്ക്ണ ഫുഡാമ്മച്ചേ രസം അങ്ങനെ പറയാ കൊ ഓൽക്കാന് എരിവൊന്നുംല്ലാതെണ്ടാക്കി
അതാന്റെ മക്കളും പറയൂ ന്തൊക്കെല് ഞാ സാമ്പാറഭെച്ചിണ്ടേപറയും ഈ സാമ്പാറൊന്നും രസന്നുല്ല നമ്മക്ക് ഉസ്കോള്ലെ സാമ്പാറാ രസംന്നറിയും അവരെല്ല ഓടിക്കറിയല്ലെ വെക്ക
ഇതിന്റെ മുന്നേ പിന്നെ പംകിൻകറി വെച്ച് വടെ വെച്ചാണ്ടർഞ് ആ ജെല്ല അൻക്ക് ഇഷ്ടാണ്ന്നല്ലെ പറഞ്ഞത് മ്മച്ചി ഇവടെണ്ടാ ക്കിക്ക്‌ണ്ർഞ് ഇങ്ങനെയൊന്നല്ല ഇന്റെ ചേച്ചിണ്ടാക്കല്ന്ന്
അ ഹ അതല്ലേ ണെ ഹ ഹ ഹ ദിവസം കഴിക്കുന്നത ടേസ്റ്റ്ന്ന ഓള് ല ട്ടേസ്റ്റ്റിയല്ലാവരും
അതാണ് അം വേടണ്ടാ ക്കാരണം എല്ലാർക്കും ഒരേ ഇതിലെല്ലെ മ്മള് നല്ല കൊറച്ച് അത്യാവശ്യംഎരുക്കെ ഇട്ടിട്ടല്ലെണ്ടാക്കാ ആ അം ഇല്ല അവിടാവുമ്പോ ഒന്നാംക്ലാസ് ഒന്ന് തൊട്ട് നാലവരേ ഒള്ളൂ പിന്നെ എൽ കെ ജി യു കെ ജി അപ്പൊ അതിനൻസ സരിച്ച്ല്ല ഫുഡ്ഡ്ല്ല അവ്ടെ
ഫുഡ്‌ ആക്കുന്നുണ്ട് ആ വോണ്ട്ല്ല ടേസ്റ്റിലാക്കുവല്ലോ അത്രല്ലെവേണ്ടൂ നമ്മളത്ഈട എൻന്റെമക്കൾ എടുക്കുന്ന ഏഴാം ക്ലാസ് വരേണ്ട്
ആ ആണ്ലേ അല്ല ഇവിടെ ടെ ഒരു സ്കൂൾ ഒന്ന് തൊട്ട് നാല് വരെ ഒരു സ്കൂൾ ഒന്ന് തൊട്ട് ഏയ്‌വരെ ഒരു സ്കൂൾ അഞ്ച്തൊട്ട് പ്ലസ് ടു ഡിഗ്രി ബി എഡ് ടിടി സി അങ്ങനെ ഒക്കെങ്ങനെ ചുറ്റും അതെല്ലെ ഏ ഇവിടെമൂന്നു ഒര്എട്ത്താ
ന്തയാ ന്നെ കൊറച്ച് ദൂരുണ്ട് നമക്ക് നടന്നൊവേണ്ട ദൂരന്ന്ത് നമ്മുളെസ്കൂള് പിന്നെആട്ന്ന് ബസ്സിന്പോണ്ട ദൂരാന്ന് മറ്റുള്ളസ്കൂള് ആആ അ സ്റ്റോപ്പ്ന്ന് ആ ഓക്കെ ഓക്കെ